ഹലോ
കേക്കണണ്ടോ
ഓ കേക്കാം പിള്ളേരൊക്കെ ഉറങ്ങിയോ
എവിടെ അവിടെ പൊളിച്ചടുക്കണണ്ട് അമ്മേന്റെ പിന്നാലെകരഞ്ഞോണ്ട് നടക്ക്ണ്ട് മകള് അവൾ ക്‌ ഞാനൊരു ക്യുട്ടസ് എടുത്ത കൊടുത്തായിരുന്നു പഴയതാണ് കയ്യിലിടാൻ അപ്പൊ അത് ഇട്ട് ഇട്ട് പ്പോ കട്ട പിടിച്ചിക്ക്ണ് അതുകൊണ്ട് പഠിത്തത് വാണംപർ അങ്ങയാണ്ട് ഭയങ്കര പൊളിച്ചെടുക്കല ഓക്കെ
ഉം ഹലോ ഹലോ ഹലോ